ഹലോ ഹലോ കേ ആ എന്തൊക്കെ വിശേഷം?
വിശേഷം സുഖായിട്ടിരിക്കുന്നു.
ചായക്കുടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചോ? പിന്നെ അവിടെന്നെണ്ട് മഴയെക്കെ ഉണ്ടോ?
ഇന്ന് വെയിലാണ്. ഇന്ന് രാവിലൊക്ക മഴണ്ടാര്ന്നു. ഇപ്പ ഉച്ചക്ക്ശേഷം വെയില. ഇങ്ങളവ്ടെ?
ഇവിടെ എടക്ക് മഴ പെയ്യുന്നു എടക്ക് ഏഹ് വെയില് അങ്ങനെ മാറി മാറിയാ വര്ന്നെ.
ഉം ഇന്നലെക്കെ നല്ല മഴയാര്ന്നു. അപ്പ സ്കൂളൊക്ക ലീവേക്കാരെന്നക്ക കര്തി. ഇന്ന് എവിടെണ് എന്ന അവിടെ എവിടെയും ലീവില്ലല്ലോ?
ആ ഇന്ന് എവിടെയും ലീവില്ല.
ക്കോടും കണ്ണൂരും എവിടെക്കെ കണ്ടിരുന്നു. ഇന്ന് അവിടേയും ലീവില്ല.
ആഹ് അതെ അതെ ഉം പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞു ഏകദേശം
ഹ് ഹ് ഹ്ചായക്ക് സ്പെഷ്യലായിട്ട് ഒന്നുല്ല ഉം പിന്നെ ബേക്കറി ഇരിപ്പുണ്ടായി ഉം
മക്കള് സ്കൂള് ള്പോഹ്ണ്ട് ഹ ആൾക്കൽണ്ടാ
രണ്ടാളും സ്കൂളിൽ പോണാളാ ഉ മൂത്താള് മൂന്നില് ല് രണ്ടാമത്തെ ആള് ഇപ്രാവശ്യം എൽ കെ ജിയിലേക്ക് ചേർത്തു
ഇങ്ങനെ ഗവൺമെന്റണോ അതോ പ്രൈവറ്റ് സ്കൂളോ
ആ രണ്ടാമത്തെ ആള് പ്രൈവറ്റില മൂത്ത ആള് ഗവണ്മെന്റല്ല
ഉം ഉം
ഉം
ഉം നിക്കും ഒരു ചെറിയ ആള് ഒറ് ങ്ങാണ് മൂന്നാൾണ്ട് ഏഹ് വല്ല്യ ആള് ഏഴിലാണ് ഇപ്രാവശ്യം രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സിലെത്ത ത്തി ചെറിയാള്പ്പൊ ഇന്ന് അവരെ സ്കൂളിൽ മീറ്റിംഗ് ഏന്നു പീട്ടിയേരുന്നു അപ്പൊ അത് ക കഴിഞ് വന്ന് ചെറിയാള് ഓർങ്ങിക്കുണു
ആഹ്ആഹ് ആഹ ചെറിയാളെന്നന്നെ കു പ്രായം
ഒന്നര കഴിഞ്ഞ് ആഗസ്റ്റില് ഏ രണ്ട് വയസ്സാവും ഉം ഉം ഇങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലിയെല്ലാം കഴിഞ്ഞു ആ ഞാന് ഒരു ഉം റെസ്റ്റിലാണ് ഞാ ഇന്ന് കഴിഞ്ഞോസം കൊറച്ച് ഒരു മാസായി ഒന്ന് വീണായിരുന്നേ അപ്പം ഡിസ് കിന് ചെറ്യേ പ്രോബ്ലം ഡിസ് ക്കൊന്നു ബൾജായി അപ്പയ്ന് ട്രീറ്റ്മെന്റ് നടന്നോണ്ട് ക്യോരുന്നു
എങ്ങനെ ബെഡ് റെസ്റ്റ്റ്റാണോ അതോ
ക്യാ
അതാ അങ്ങനൊക്കെ ഈ കുട്ടികളൊക്കെ ഏറ്റവും സ്കൂളും പോ നേരത്തൊക്കെ ഇങ്ങനെ ആയാല് നല്ല ബുദ്ധിമുട്ടാണ്. ആ
അപ്പൊ ഒരു മാസായി ഇപ്പൊ ട്രീറ്റ് മെൻ്റ് തൊടങ്ങിയിട്ട്.
ആ അപ്പൊ ഫുള്ള് ബെഡ് റെസ്റ്റ് ആണോ? എങ്ങനെയാണ്?
ആദ്യം ബെഡ് റെസ്റ്റ് പറഞ്ഞു. അപ്പൊ വേദനയൊക്കെ കൊറഞ്ഞു. റെഡിയായി വന്നു. അപ്പ ഞാൻ രണ്ടാമത് പോയപ്പോ അത്യാവശ്യം ജോലി ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളങ്ങ് കേറി. അപ്പൊ നമ്മളങ്ങ് കേറി ജോലി ചെയ്തു. അപ്പത്തേന് വീണ്ടും വയ്യാതായി. അപ്പൊ പിന്നെ ഹലോ ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ് ഒണ്ടൊണ്ട് പറഞ്ഞോ അപ്പൊ അങ്ങനെ രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയപ്പോത്തേന് വേദന കൂടി ഇപ്പ വീണ്ടും ബെഡ് റെസ്റ്റ്. ലോട്ട് കേറി വീണ്ടും.
ആഹ് ആഹ് ആഹ് പക്ഷെ
ത്തിലാ കാണിക്കുന്നേ.
ആ യ ആഹ് എവിടെയാ നാട്ടി തന്നെ?
ആഹ് അടുത്തൊണ്ട്. അപ്പൊ അവിടെ കാണിച്ച അപ്പൊ കൊഴമ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ പ്രായമുള്ളവര് ചെയ്യുമ്പോലൊക്കെ ചെയ്യുന്നു.
മ്ഹ് ഹ് മ്
രാവിലേം വൈയി ട്ടും കൊഴമ്പിടണം ഒരു നേരം കൊഴമ്പ് ഒരു നേരം പൊടി മരുന്നാക്കിയിട്ട് തേക്കാം.
തേക്കണം. എന്നിട്ടിങ്ങനെ കിഴി വെക്കാണോ അതോ എങ്ങനെ ആ ചൂടുവെള്ളത്തിൽ കിഴി വെച്ച്കാണ്ട് അങ്ങനാണോ.
ചൂടുവെള്ള ത്തി കുളിച്ചാ മതിന്നാ പറഞ്ഞേ. ആ അപ്പൊ അതുകൊണ്ട് രണ്ട്‌ നേര ചൂടുള്ളത്തി കുളിയും പരിപാടിയൊക്കെയാ. പിന്നെ ഫുൾ ടൈം റെസ്റ്റ് ബെഡ് തന്നെ.
ഉം ഉം ഉം
അങ്ങനെ ഇരിക്കുന്നു
പ്പൊ കുട്ട്യാളൊക്കെ ഈ പോവാൻ നേരത്തൊക്കെന്താ ചെയ്യ സ്കൂളിൽ പോകാൻ നേരത്തൊക്കെ
അവരെ ഒരുക്കി ഞാൻ വിടും ബാക്കി കുളിപ്പിക്കല് പ്പൊ കഴിപ്പിക്കലൊ
നിങ്ങളെ വീട്ടിലാണോ അതോ എവിട അപ്പ ങ്ങള് ആ എന്നിട്ട് സ്വന്തം ആഹ് അപ്പൊ സ്വന്തായിട്ട് അങ്ങനൊക്കെ പക്ഷേ അപ്പൊ കൊർച്ച് കെതിയേടേയ്ക്കാരല്ലോ ജോലി മൊത്തം ഉം
അതെ അതെ ആ പിന്നെ അവരെ ഒരി ക്കി ഉം ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റ് റ്റാക്കി വിടും ആഹാ ബാക് ക്കി എല്ലാ ഹസ്ബൻഡ് തന്ന ചെയ്യുന്നെ
അന്ന് എൻ അങ്ങനെ പൊ
കേ കേക്കുന്നില്ലല്ലോ വിട്ടു വിട്ടാ കേക്കുന്നെ റേഞ്ച് ഇല്ല
ക്കളാ
ആ പറഞ്ഞോ കേക്കുന്നുണ്ട് ഹലോ ഹലോ ഹലോ
ഉം ഉവ്വ് ത്തര് അങ്ങനെ പ അത് എന്താ അം വി ഇയാങ്ങ് കണ്ടന്റ് പേ എന്ത്